യെസ് എന്താ അങ്ങനെ സുഖമായിട്ട് പോണു എന്താ പണിയൊക്കെ
പണി പ്രത്യേകിച്ചൊന്നുമില്ല മോന് മദ്രസല് പോവാന് വല്ല ഇപ്പ സ്കൂളില്ലല്ലോ മദ്ര
ആഹ ആഹ നല്ല ചോ
മദ്രസത്തൊക്കെ ഒന്ന് വായിപ്പിച്ച് ഇങ്ങനെ ഇരിക്ക
ആഹ് രാത്രി പകലല്ലേ മദ്രസ
ആഹ് ഓന് രാവിലെയാണ് ഓന് ഒന്നാം ക്ലാസ്സിലാണ്
ഏഹ്
ഭയങ്കര മടിയാണ് വായിക്കാനും എഴുതാനും ഒക്കെ ഓള താഴെ ഒന്നുണ്ട് ചെറുത് ഓനായിട്ട് കളിക്കണം എന്നുള്ള ചിന്തയേ ഉള്ളൂ
ആഹ് കുട്ടികൾക്കൊക്കെ ഇപ്പ നമ്മളൊക്കെ ആ ഒരു സമയത്തൊക്കെ അങ്ങനെ തന്നെയല്ലോ പഠിക്കണ സമയത്ത് കളിക്കണന്നെകാരൃം അതിനെ കുറിച്ചൊന്നും
നമ്മളൊക്കെ സമയത്ത് പിന്നെ അത്ര വലിയതില്ലല്ലേനി ഇപ്പോളാണല്ലോ എൽ കെ ജിയും
ആഹ് ഓൽക്ക് പഠിക്കാ സ ആഹ് കുറേ പഠിക്കാനുണ്ടാവൂല്ലേ സ്കൂളിൽ ഒരുപാടുണ്ടാവും
ഞമ്മളൊക്കെ പറഞ്ഞാല് ഒന്നാം ക്ലാസിലാണ് കൊണ്ടു പോയി ചേർത്തത് അങ്ങനെയൊക്കെ
ആഹ് അന്ന് പിന്നെ പഠനത്തിന് അത്ര ശ്രദ്ധ കൊടുക്കൂല്ലല്ലോ ഇപ്പൊ എല്ലാർക്കും നമ്മുക്ക് കിട്ടിയില്ലേ നമ്മള കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ളരു ആഗ്രഹല്ലേ എല്ലാർക്കും ഉള്ളത്
ആഹ് ഇപ്പഴത്തെ ജനറേഷൻ വേണം ഓന്റെ സാറ് പറയണ്ട് ഞമ്മള് യന്ത്രങ്ങളോടാണ് നമ്മള് കളിക്കുന്നത് നമ്മളൊക്കെ അത് പറഞ്ഞാല് ഉള്ളെന് അനുസരിച്ച് എന്തെങ്കിലും ഒക്കെയാണ് ഇപ്പോ യന്ത്രങ്ങളോടാണ് കളി അപ്പൊ അത്രയും ആ യന്ത്രങ്ങൾ നമ്മളോട് കളിക്കുമ്പോ അത്രയും മൈന്റും ബുദ്ധിയും നമ്മുക്ക്
വേണം അതുശരിയാ
പണ്ടെന്ന് പറഞ്ഞാ തോൽക്കണതും ജയിക്കണതു ഒരു വിഷയല്ലേ കുറേ പഠിക്കാത്ത മക്കളൊക്കെ സ്കൂളുണ്ടായിരുന്നു ഇപ്പൊ പഠിക്കാത്ത മക്കൾ മക്കള് എവിടേയും ഉണ്ടാവൂല്ല
ഇല്ല അത് ശരിയാ ഇപ്പം
ഫോൺ കണ്ടെങ്കിലെ അവര് പഠിക്കു
ഇപ്പൊ പഠിച്ച് പാസ്സായിട്ടും കാര്യല്ല തോൽവിന്നല്ല ഏറ്റവും നന്നായിട്ട് എല്ലാർക്കും എന്താണോ ചെയ്യാൻ പറ്റുക അതാണല്ലോ നോക്കണത് ഇപ്പ എല്ലാർ- ക്കും എല്ലാ ഇതിലും എല്ലാരും നല്ല സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിവെച്ച ആൾക്കാരൊക്കെയാണ് പക്ഷെ ഇതിലും ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കാണല്ലോ ഇപ്പം ഒന്ന് അംഗീകാരം ഉള്ളു അങ്ങനൊരു പ്രശ്നം കൂടെണ്ട് വെറുതെ പഠിച്ചിട്ടും കാര്യല്ല
ആഹ് അതെ പഠിച്ച എത്രോ നല്ല രീതിയിൽ പഠിച്ച ആൾക്കാർക്കും ഒന്നുമില്ലാതെ നിക്കണ ഒരു
ആഹ് അങ്ങനെയുണ്ട്
പറഞ്ഞാല് പഠിച്ചാല് കിട്ടുന്നു ഉറപ്പ
ആഹ് ശരിയാ ഒന്ന് പത്താം ക്ലാസ് ഒക്കെ പാസ് ആയാല് എന്റെമ്മയൊക്കെ പറയണ കേൾക്കാ പത്താം ക്ലാസ് പാസായ അതന്നെയാണ് ഏറ്റവും വലിയ അതു തന്നെ വലിയൊരു കാര്യമായിട്ടാണ് എടുക്കുക കാരണം അന്നൊക്കെ എല്ലാരും തോൽക്കലാണ് അപ്പൊ പത്താം ക്ലാസ്സൊക്കെ പാസ്സായവൾക്ക് ജോലി ഉറപ്പാണ് അന്നത്തെ കാലത്ത് അങ്ങനെയന്നോ ഇപ്പൊ അങ്ങനെയില്ല ഇപ്പൊ എത്ര പാസ് ആയിട്ടും കാര്യല്ല എത്ര നല്ല മാർക്ക് ഇണ്ടായിട്ടും കാര്യമില്ല അതൊക്കെ ഒരു ഭാഗ്യം പരീക്ഷണം പോലെയാണ്
ആഹ് പണ്ടത്തെ മക്കൾക്ക് ഈ ഞമ്മള് പറഞ്ഞതിന് ബുദ്ധിയില്ലാത്ത പ്രശ് അങ്ങനത്തൊന്നും അല്ല പക്ഷെ നമ്മളെ സാഹചര്യം നമ്മള അങ്ങത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മള അങ്ങനെ നടക്കും
ആഹ് ഇപ്പൊ പിന്നെ നമ്മള് ഏഹ് കേരളത്തിലാണെങ്കിൽ തന്നെ എല്ലാരും ഇപ്പ ഇങ്ങനെ തന്നെയല്ലേ എന്താ പഠിക്കണെ പഠിക്കണം ന്നുള്ളരു ഇത് ചിന്താഗതിയുള്ള ആൾക്കാരെന്നെയാണല്ലോ എല്ലാരും പിന്നെ അന്നത്തെ പോലെന്ന് പറഞ്ഞാല് ഇപ്പ എല്ലാ രും കുട്ടിയേളെ കാര്യാണെങ്കിലും പഠിച്ചിട്ട് ഒരു ജോലി കിട്ടിട്ട് മതി കല്യാണം അങ്ങനെള്ള ചിന്താഗതിയിലേക്ക് എ ത്തിക്ക്‌ണെല്ലാരും
ആഹ് ഇപ്പയ്ന് പഠിക്കാൻ എല്ലാ സാഹ ചര്യങ്ങളും എല്ലാറ്റും എല്ലാർക്കും കയും കയ്യാത്ത ആൾക്കാരില്ലപ്പോ കൊറവാണ്
ഒക്കെ നമ്മളെവിടം വിട്ട് പുറത്ത് പോയി പഠിക്കണ രീതിയില് ആയിണ്
ആഹ് അതെ അങ്ങനെന്നെ പൊറത്തു പോയി നിന്ന് പഠിക്കുക ഗേൾസാണേലും ബോയ്സാണേലും പേടിം കാര്യൊന്നുല്ല എല്ലാർക്കും ധൈര്യാണ് ചെറിയ മക്കളായാലും എവിടെ പോവാനും ഇപ്പോ ധൈര്യാണ്
ആഹ് പുറത്ത് വിടാൻ തന്നെ പേടിയ നമ്മള അവിടെ തന്നെ എവിടെയങ്കിലും ഹോസ്റ്റലിൽ നിൽക്കാൻ പറഞ്ഞേക്കാൻ തന്നെ പേടിയാണ് ഇപ്പം അങ്ങനെയല്ല അപ്പം സാഹചര്യങ്ങൾ ഇനിയിപ്പോൾ പേടിയുള്ള സാഹചര്യങ്ങളാണെങ്കിലും ആരും വീട്ടിൽ നിർ ത്ത്ണില്ലല്ലോ പഠിച്ചോട്ടെ എവിടെയെങ്കിലും എത്തിക്കോട്ടെ ന്നുള്ള
ഓൻ പേടിയാണ് പക്ഷെ ആ പേടിന്റെ ഒപ്പം അതേ ധൈര്യുണ്ട് രണ്ടും ഉണ്ട്
ധൈര്യണ്ട് അല്ല അങ്ങനെ ഏഹ് ഇരിന്നിട്ടും കാര്യല്ല എല്ലാരും എവിടെയെങ്കിലും എത്തിപ്പെടുമ്പോ നമ്മള ഇങ്ങനെ നോ ക്കി നിന്നിട്ട് കാര്യല്ലല്ലോ അങ്ങനത്തൊരു അവസ്ഥയുണ്ടല്ലോ പഠിക്കട്ടെ ഓൽക്ക് പക്ഷെ ഓൽക്ക്‌ ഇപ്പ അയ്നെ കുറിച്ചൊരു ധാരണ ഉണ്ടാവൂല എങ്ങനെ പഠി ക്കേണ്ടത് എന്താപ്പത് എല്ലാരും ഇങ്ങനെ പഠിക്കാൻ പറയ്ണത് ഇപ്പത്തെ കുട്ടികൾക്ക് അങ്ങനെക്കാരം ചിന്തിക്കാ ഓൽക്കയ്നെ കുറിച്ച് ഒരിതുണ്ടാവില്ലല്ലോ കുറച്ചൂടി കഴിയുമ്പോളെക്കാരം പഠിക്കാ
യാണ് മക്കൾ പഠിക്കാതെ നിക്കുമ്പോ ഭയങ്കര പേടിയാപ്പൊ പണ്ടെന്ന് പറഞ്ഞ നമ്മളെ ഉമ്മാര് നമ്മളെ ശ്രദ്ധി ക്കലേ ഇല്ല നമ്മക്ക് വേണങ്കി നമ്മള് പഠിക്കുക എയ്താ
ആഹ് ആഹ് പഠനംന്ന് പറയണേ ആഹ്
നടക്കാണല്ലോ മക്കളെ ദേഷ്
ആഹ് വിദ്യാഭ്യാസം എന്നാ ആരെ കൊണ്ടും നമ്മ കയ്യ്ന്ന് എടുത്ത് വാങ്ങിക്കൊണ്ടാകാൻ പറ്റുന്ന ഒരു കാര്യല്ല അതിഞ്ഞിപ്പോ ബാ ക്കിള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യില്ണ്ടെങ്കില് ആർക്കെങ്കിലൊക്കെ അതെന്താക്ക കൊണ്ടോകാൻ പറ്റും പക്ഷെ വിദ്യാഭ്യാസ ന്ന് റഞ്ഞാൽ നമ്മക്ക് മാത്രള്ള നമ്മളെ മാത്രം അവകാശാണ് അത് ആർക്കും അങ്ങനെ എടുത്തു കൊണ്ടയി കട്ട് കൊണ്ടാകൻ പറ്റുന്ന സാധനംല്ലല്ലോ നശിച്ചു പോണ കാര്യല്ലേ നമ്മുക്ക് ഉപകാരപ്പെട്ണ കാര്യങ്ങളാ അത് മാത്രള്ളത് ആഹ് അതന്നെയാണ്
അത് നമ്മൾ കൊടുക്കേണ്ട സമയത്തന്നെ കൊടുക്കണം അടിത്തറ ശരിയാക്കണ്ടോ ത്ത് അടിത്തറ ശരിയാക്കന്നെ വേണം അല്ലെങ്കിൽ ഉം അപ്പൊ എന്റെ മോൾക്ക് കൊറോണയിലൊക്കെ ഏഹ് ഓള എൽ കെ ജി യു കെ ജി കൊറോണായിലായത് ഓൺലൈൻ ക്ലാസ്സും കാര്യൊക്കെ ആയതോണ്ട് പിന്നെ ഓ ഇംഗ്ലീഷ് ബേസ് ഞാൻപ്പൊ ഓൺലൈൻ ക്ലാസ് ചേർത്തിയാ ഓളെ ബേസ്
ഏഹ് അങ്ങനെ ഓൺലൈൻ ക്ലാസുകളൊക്ക ഇണ്ടല്ലോ
ആഹ് ആഹ് പക്ഷെ ന്റെ മോനെ ഞാൻ എൽ - കെ ജി യു കെ ജിയും പ്രൈവറ്റിൽ കൊണ്ടേ ചേർത്തി ഓന് നന്നായിട്ട് വായിക്കും ഓനെ എല്ലതും അറിയും ചെയ്യും
ആഹ്
ഓന്റെ അത്രയും മോക്ക് കി കിട്ടണില്ലാന്നല്ല ആഹ്
അതാ സമയത്ത് പഠിച്ച കുട്ടികൾക്കൊക്കെള്ളരു ബുദ്ധിമുട്ട്ന്നെയാണ് അത്
ആഹ് ആഹ്
അപ്പോ ഓൽക്ക് കറക്റ്റായിട്ട് ഈ ഓൺലൈൻ ആകുമ്പോൾ ഓൽക്ക് എങ്ങനെ കൊടുക്ക്ണ് അത് നമ്മള് അത്രയും സ അ പൊറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യല്ലേയ് നേ ഉണ്ടായിന്നത് ഇപ്പോ അയിന്നൊക്കെ കൊറ മാറ്റങ്ങള് നമ്മള് ഇപ്പളും നമ്മളങ്ങനെ ഈ പഴേ പോലെ ജീവിക്കുന്ന് അന്ന് നമക്ക് ചിന്തിക്കാൻ പോലും പറ്റൂലെയിന്നല്ലോ അങ്ങ ഒത്തിരി ഇതല്ലയ്ന്നേ അപ്പൊ ഉള്ള അവസരം നമുക്ക് അങ്ങനെങ്കിലും കിട്ടി അങ്ങ ആ സമയത്ത് ആ വന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കരം ബുദ്ധിമുട്ടുണ്ട്
ആ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ആ ബുദ്ധിമുട്ട്ണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടു നെകത്താൻ ഉള്ള സമയം കിട്ടീക്ണ് ഇവിടെ കൊടുത്താലും കിട്ടും
ക്ക ആ കൊടുക്ക അതാണ് ഇള്ളത് ഇപ്പോൾ ഓൺലൈനൊക്കെ ഇള്ളതോണ്ട് നമുക്ക് കൊടുക്കാല്ലേ കുട്ടിയാക്ക്
ആഹ് ആഹ് ഓക്ക് വല്ല്യ വിഷയ ന്നും ഇല്ല എന്നാലും ആ ഒരു ഫ്ലോപ്പ് കിട്ടിയില്ലന്നേ ഒള്ളൂ അപ്പൊ ഞാന് ഇപ്പോ ഒരു മാസം ഇപ്പോ ഞാൻ ഇംഗ്ലീഷ് ബേസ് കൊടുത്തപ്പോ ഓള് കുറേയൊക്കെ റെഡിയായി
ആഹ് ശരിയായിക്കോളും തൊടക്കല്ലേ എത്രയില്ലാ ഒന്നിലോ
ഓള് ഹ് മൂന്നിലേക്കാ കൂളില് മോന് ഇനി ഒന്നിലേക്കാണ് ഓന് പിന്നെ കൊഴപ്പൊന്നുല്ല ഒക്കെ റെഡി ആയിണ്
ആഹ് ഓൻ കൊഴപ്പൊന്നും ഇണ്ടാവൂല ഓല് ഇഞ്ഞിപ്പങ്ങനെ മെല്ല മെല്ലെങ്ങനെ വെരട്ടെ ഓലെ ക്ലാസിലുള്ള കുട്ടിയാളെ എല്ലാരേ അവസ്ഥപ്പോ അങ്ങനെ തന്നെ ആവുല്ലോ ഒരാളെ മാത്രം
പോയ ടീച്ചേഴ്സിനോട് ഞങ്ങൾക്കെന്താ പറയാള്ളത് ഓല് ഈ ഒരു പ്രശ്നത്തില് പെട്ടതോണ്ട് എല്ലാ കുട്ടികളും അങ്ങനെന്നെയാണ്
സാഹചര്യം കിട്ടി അതന്നെ വലുത്
ആഹ് പിന്നെന്ന് പറഞ്ഞാല് പഠിക്കാൻ ബുദ്ധിമുട്ടോ കാ അങ്ങനത്തെതൊന്നും ഇല്ല
ആഹ്
പിന്നൊക്കെ റെഡി ആയിക്കോളും ഒരെ ടൈ പിന്നെ ഓരോ കുട്ടിയാക്കും ഓരാവശ്യ ങ്ങൾ ഉണ്ടല്ലേ ഇനിക്ക് പഠിക്കണം ഇന്ക്ക് എഴുതണം ഇൻക്ക് വാ ഇതൊക്കെ ഇന്റെ മക്കളൊക്കെ ഞാൻ നിർബന്ധിച്ചാല് ചെയ്യണേല് പെട്ടതാ എല്ലാ കഴിവ്കളും ഇണ്ട് പെട്ടെന്ന് ക്യാച്ചെയ്യും ചെയ്യും പക്ഷേ
അതാടുത്ത അവസ്ഥ അങ്ങനെന്നെ അത് ഒന്നാമത്
ണ്ട കുട്ടികളൊക്കെ ഇണ്ടാവും അവനാന് വേണം എന്ന് ഉള്ളേ
അത് അത് ചെൽ ചെൽ അബു കാരണം എന്താന്ന് വെച്ച് കഴിഞാല് നമ്മളെല കുറച്ചൂടെ കഴിയട്ടെ
ആ അതെ അല്ല ഇപ്പം അയിനാത്രം ആയിട്ടില്ല.
ആ ഞമ്മക്കന്നെ ഉണ്ടാണത് അപ്പൊ പക്ഷെ ഓലക്ക് അറില്ല പിന്നെ പിന്നെ ഒന്നാമത് ഇത് തന്നെ ഇ പിന്നാലെ കുടുമ്പോം നമുക്ക ആ ഇങ്ങനെ പിന്നാലെ കൂടി ഇങ്ങനെ അവിടെ തിന്നുകൊണ്ടിരിക അതിനോട് വലിയൊരു താല്പര്യം തോന്നുല നേരെ മറിച് കുറച്ചൊന്ന ഓലെ മാറ്റി ന അങ്ങനെയൊക്കെ ആകുമ്പോൾ ചെർപ്പോ കുറച്ച് ഭയങ്കരയിട്ട് നമ്മളതിന്റെ പിന്നാലെ കൂടിയല് ഓല് പഠിക്കൂലേ അപ്പോൽക്കും ചടപ്പ് വരും.
പിന്നെ ഇപ്പോ ഫോണും കാര്യങ്ങളൊ യന്ത്രങ്ങളെ യുഗന്ന് പറുമ്പോ കുറേക്കെ ഫോണും കാര്യക്കെയായിട്ടൊല്ങ്ങനെ നീ ങ്ങുമ്പോലെ മൈൻ്റിലിങ്ങനെ നമ്മക്ക് പിന്നെ ഫോണും കാര്യം ഒന്നും ല്ലെയ്ഞ്ഞല്ലൊ ഒന്നും നോക്കാൻ ല്ല രാത്രിയയാ നമ്മക്ക് എന്താണ് പുസ് തകം മറിച്ചാന്ന് നമ്മളെ ചിന്തയി ലെന്നെ വരും കാരണം ഫോണും കാര്യൊന്നും ഇല്ല ന്നും നോക്കാൻല്ല പ്പ രാത്രി വീടിന്റെ ുള്ളിൽ കയറ്യാ പിന്നെ ബുക്ക് എടുക്കന്നേ ഉള്ളൂ.
ആ ഇപ്പോൽക്ക് പഠിക്കണംന്നുണ്ട്. ഏകൊറച്ചേരം പഠിക്കാ ന്ന ഫോൺ തരോന്നയ്ക്കാരം ചോദ്യം ഉണ്ടാവോല്ലെ മുന്നക്ക്?
ആ എന്ത് കാര്യത്തിലും ഫോൺ അവിടെ ഓലെ മുമ്പിൽ പ്രസൻറ് ചെയ്തിണെങ്കിൽ
ആ റെഡിയാണ്ഭക്ഷണം കഴിക്ക
അ ഞമ്മള് കൊടുക്കാനുള്ള പ്രശ്നം എന്താ വെച്ചാല് പിന്നെോല് അതിനായിട്ട് നൽക്കും പിന്നെ കരച്ചീൽ തുടങ്ങും അടി തുടങ്ങും. ഞൻ പിന്നെ ഫോണുമ്മല് വല്ലാതെ ഞാൻ ആക്കല്ലോ ഓലെ.
ആ മെല്ലങ്ങനെ മാറ്റി കൊണ്ടോവനേ പറ്റുള്ളൂ.
ആ
ഫോണ്പ്പ എല്ലാ കുട്ടികള കൈയിലും ഉണ്ടാവും ഫോണൊക്കെ കൊടുക്കണ കൈയ്ണതുംകൊറക്കാ. അത്രൊക്കെ തന്നെ. ഏതായാലും ഓരൊക്കെ പഠിച്ച് എവിടെലും നല്ല നിലയിലൊക്കെ എ ത്തട്ടെ നമുക്ക് എത്താൻ പറ്റാത്തതുപോലെയൊക്കെ എത്തിപ്പെടട്ടെ.
എവിടെ എത്താൻ കഴിഞ്ഞില്ല ഓലെങ്കിലും എത്തട്ടെ നമ്മള് സാഹച നമ്മളിങ്ങനെ ആലോചിക്ക നമ്മുക്ക് കൊറേ കിട്ടാതൊക്കെ നിന്നതാണല്ലോ. ഇപ്പ എല്ലാം കൊണ്ട് എല്ലാർക്കും സുഖാണല്ലോ.
ആ അതന്നെ ഒന്നുല്ലെങ്കിലും മക്കളെ കാര്യത്തില് എല്ലാരും ഭയങ്കര ശ്രദ്ധ കൊടുക്കണ കാലമാണ്.
ആ ആ ആ അത് പഠനം ഇല്ലാതെയും ഒന്നു ല്ലാ തിം ജീവിക്കാപ്പൊ കയ്യൂല.
ആ കയ്യൂല അതന്നെ.
ന്താണ്
നിർബന്ധാണ്.
പണ്ടൊക്കെങ്ങനെയൊക്കെ ജീവിച്ചാണ്ട് മുട്ടിച്ച് പോവയ്ഞ്ഞു. ഇപ്പൊ ത്കയ്യൂല നമ്മക്ക് നല്ല ജോലിയും വേണം നല്ല സാലറിയും വേണം ജീവ ണെങ്കിൽ നല്ല നിലക്ക് ജീവിക്കണ
അത് വേണം. ന്നാ പിന്നെന്താ ന്നായിക്കോട്ടെ മ്